ഹലോ കേൾക്കുന്നില്ലേ
ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് നമ്മള് മഴയെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ എങ്ങനെയാ അവിടത്തെ കൃഷി വെളകളൊക്കെ എങ്ങനെയാ പോവുന്നെ
കൃഷി നമ്മളിവി ഇവടെ ഇവിടത്തെ ഉപ്പൊക്കെ ഹസ്ബൻഡറിന്റെ ഭർത്താവിന്റെ ഉപ്പൊക്കെ ഇങ്ങനെ കൃഷിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് നമ്മളെ വിടെ നല്ലി കൃഷിയൊക്കെ ചെയുന്നുണ്ട് ഇവടെ അങ്ങനെ വളം ഉപ്പാക്ക് അങ്ങനെ വളം ഇടാൻ പാടില്ല അധികം അങ്ങനെ നമ്മള് പൊർത്ത്ന്ന് വാങ്ങ്ണ അരിയാണ് ഇവിടെ അധികം അങ്ങനത്താണ് യൂസ് ചെയ്യ്ണേ നമ്മളന്നെ ഇണ്ടാക്കുന്ന ചേന ചേമ്പ് ഏ പപ്പായ ആ ഇവിടെ നമ്മള് ഫുഡൊക്കെ അതാണ്
അതല്ലേ ഒരുപാട് സന്തോഷല്ല കേക്കുമ തന്നെ പണ്ടത്തെ ചേനയും, ചേമ്പും, കാച്ചിലും, കപ്പയും.
ആ അത് അത് സെയിമ് ആണ് ഇവിടെ എല്ലാരും നമ്മളെ കളിയാക്കും. ഇപ്പയൂണ്ടോ ഉണ്ടങ്ങനത്തെ വീടുകളൊക്കെ ഇവടെത്തുപ്പാക്ക്, ചേന, ചേമ്പതണ്ട്, ചേമ്പന് തണ്ട് ചേ പിന്നെ- ചേമ്പുത്ത് അതുപോലെ ഇത് കാവുത്ത് അങ്ങനെയൊക്കെ പറയിലേ പിന്നെ അതേപോലെ മുരിങ്ങാക്കായ
കാവത്ത് വെച്ചാ വാഴ
അല്ലല്ലല്ലല്ല അല്ലല്ലല്ല അത് ചെ ഒരു ഒരു മണ്ണില് ണ്ടാവണ തന്നെയാണ് ഒരു ഒരു കൊറച്ചൊരു എന്താ പറയാ പൊട്ടാറ്റോന്റെ ഒക്കെ വലിപ്പത്തിലിള്ള
ആ മറ്റേ അതിന് അതിന് പറയുന്ന എന്താ ഒരു മുള്ളൻകിഴങ്ങ്
കാച്ചിലിന്ന് പറയണതേ
കാച്ചിലുണ്ട് പിന്നെരു മുള്ളൻ കിഴങ് പോലത്തെ സാനല്ലേ ചെറിയോരു മു ള്ളൂള്ളേ ആ ചെറിയൊരു മുള്ളുള്ളെ ചെറിയ മതിര ഒരു ഊറിയ കൈ
ആ പിന്നെ സ്വീറ്റ് പൊട്ടന്റെ മണം നമ്മളെ മധുരക്കക്കിഴങ്ങ്
ആ മധുരകിഴങ്ങ് ആ
ആ അതൊക്കെ അതൊക്കെ ആ അത് ആദ്യം ഉണ്ടാക്കിയിരുന്നു ഇപ്പൊ ഇണ്ടാവുന്നില്ല പിന്നെ ഇതാ നമ്മളിപ്പോ പിന്നെ കുരുമുളക് ഇതൊക്കെ നമ്മള് കൃഷി ചെയ്യുന്ന സധന പിന്നെ നെൽകൃഷി ചെയ്യുന്നുണ്ട് ഇപ്പഴും നല്ല കൃഷി ചെയ്യുന്നുണ്ട്. അതീന്നുള്ള അരിയാണ് നമ്മളെ ഉപ്പക്ക് നമ്മക്ക് ആ അരി പറ്റുന്നില്ല കാരണം അത് നമ്മള് വളോന്നു ഇടാത്തോണ്ട് ഇങ്ങനെ നുറുങ്ങി പുറി ചെറിയ അരി പോലെ ആ ചെറിയരില്ലേ നമ്മൾ കഞ്ഞി വെക്കണ അരി പോലെ ആയി പോവാണ് ഷുപ്പ അരിയ തിന്ന ആ പൊടിയേരി പോലെ പക്ഷെ ഇപ്പ ആ അരിയ കഴിക്കുള്ളൂ ഉപ്പാക്ക് മാത്രം അതാണ് ഉപ്പ കഴിക്ക ഞമ്മക്ക് വേറെ ഡെയിലി വെക്കും ആ ഡെയിലി ഉപ്പക്ക് അത് അതൊരു പിടി ഒരു അരക്ലാസ്- ആ അരി ഇടും പിന്നെ ഒരു ഒരു സ്പൂണ് ഉലുവതിക്കിടും ഒരു ഒരു പി ടി മുതര നമ്മളൊരു കൈപ്പിടി മുതര ഇടും. പിന്നെ ഒരു കൈപ്പിടി ചെറുപയറൊക്കെ ഇവിടെ ഇട്ടിട്ട് ഉപ്പാക്ക് അത് ചോ എന്നും അങ്ങനത്തെ ചോറാണ് ഉപ്പ
ഉപ്പക്ക് ഉപ്പ ഒരു ആരോഗ്യവാനായിട്ടുള്ള ആളായിരിക്കും തോന്നുന്നു ഇത് കേട്ടിട്ട് ഉലുവൊക്കെ ഇട്ട് വൈദ്യ വൈദ്യ കഞ്ഞിയൊക്കെ വെച്ച് കുടിക്കും മരുന്ന് കഞ്ഞിയില്ലേ ശരിക്കും പറഞ്ഞ
എടക്കടക് കഞ്ഞി കുടിക്കും നമ്മളെ മരുന്ന് കഞ്ഞി
ആ
കർക്കിടകകഞ്ഞി കുടിക്കും ജീരക- കഞ്ഞി കുടിക്കും അങ്ങനത്തൊക്കെ ഓരോ സീസണില ഓരോന്ന് കഞ്ഞി കുടിക്കും ഗോതമ്പ് അത് ആ ഗോതമ്പിന്റെ ഇതാണ് അത് വീട്ടില് പൊടിച്ച ഗോതമ്പ് മാത്രേ ഇപ്പ കഴിക്കള്ളൂ വീട്ടില് പൊടിച്ചരായും ഗോതമ്പും കൂടെള്ള ഇല്ലല്ലല്ല. ല്ല അതില്ല അതൊന്നും നമ്മുക്ക് ക് നമ്മളീ ത്തില്ല ആ അത് മേടിച്ച് കഴുകി പൊടിപ്പിച്ചെങ്കി മാത്രേ ഉപ്പ കഴിക്കൊള്ളൂ നമ്മള പാക്കറ്റ് പൊടിന്നും ഇവടെ യൂസ് ആക്കൂല അരിപ്പൊടി ഒക്കെ ആയാലും നമ്മള് എന്ത് ചെയ്യണം അരി വാങ്ങി കയ്കി ഒണക്കീട്ട് ഒക്ക കയ്കി ഒണക്കുട്ട് മൊളക് വരെ നമ്മള് കയ്കി ഉണക്കീട്ട് വ പൊടിപ്പിക്കും. ആ അങ്ങനൊക്കെ ആഹ് ഉപ്പാക്ക് ഇപ്പോ എഴ്പ നാലു വയസ്സിണ്ടെ. ഇപ്പ ഇത്വരെ അങ്ങനെ ഇംഗ്ലീഷ് പോയിട്ടൂല്ല അങ്ങനെ ഡോക്ടെർട്ത്തിക്ക് നടക്കേണ്ടി വന്നിട്ടുല്ല ഇപ്പ രാവിലെ ഇത് പോലെ പ്പ ച പ്പാത്ത്യെന്തെങ്കിലും കയ്ച്ചികാണ്ട് ഇപ്പ ചായൊന്നും കുടിക്കൂല ഇപ്പൊ ഓട്സ് ആണ് ഇപ്പ കയ് ള്ളൂ ചായക്ക് പകരം
ഓട്ട്‌സ്
ആ അത് കയ്ച്ചികാണ്ട് ഇപ്പ രാവിലെ കൈക്കോട്ടൊക്കെറ്റെർങ്ങും ഇപ്പ തൊടൂക്കെറങ്ങും എന്നിട്ട് എന്തങ്കിലും അവിടെ എന്തെങ്കിലൊക്കെ നട്ടുപിടിപ്പിക്കലും അവിടൊക്കെ വൃത്തിയാ ക്കലു ഫുൾ ക്ലീൻ ആക്കല്, പറമ്പിണ്ട് ഉപ്പാക്ക് മൂന്നാ ക്ര് ന്നെ നമ്മ്ളീ ഏരിയേതന്നെണ്ട്, ഇപ്പൊ കൊർച്ച് അത്യാവശ്യ സ്ഥലൊക്കെ ഇള്ള ആളാണ്.
അങ്ങനൊക്കുള്ള ആളാണ്, ആ നല്ല കാര്യല്ലേ ആ പണിയുന്നതാണ് ശരിക്കും എനർജി
ആ പിന്നെ എ മിക്കവാറും ദിവസങ്ങളിലും പണിക്കാരിണ്ടാവും അവിടെ ഇതും പറമ്പില് പണിക്കാര് ആരെങ്കിലും ഒക്കായിട്ടിണ്ടാവും കളക്കാനോ ഇതിനൊക്കെ ആയിട്ട് ഒരാളിണ്ടാവും, ചെലപ്പൊക്കെ ഇണ്ടാവലിണ്ട് പണിക്കാ
ആ
അങ്ങനെ പൊർത്തിത്തെ ഫുഡിനോടൊന്നും അലൗടില്ല പിന്നെ ഇ പ്പൊ വീണ്ടും ഇപ്പോങ്ങെനെ നമ്മളെല്ലാരും ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ ആരെങ്കിന്തേലു ഫങ്ഷനൊക്കെ മറ്റേ ഞങ്ങളെ ന്നേര്ന്നു ഫംഗ്ഷന് ബിരിയാണ്യൊക്കെ നമ്മളെന്നെണ്ടാക്കണം വെളിച്ചണ്ണീലാണ്ടാക്ക നമ്മളെ ബിരിയാണി അല്ലാണ്ട് ആ, അങ്ങനെണ്ട് നമ്മളെ വീട്ടില് നമ്മളെ പശു നെയ്യ് ഒയിക്കും, നമ്മളെ വീട്ടിൽ ഇണ്ടാക്കിയ പശു നെയ്യ്
അങ്ങനെ ഒഴിക്കും
ആ അല്ലാതെ കടേത്തൊന്നുല്ല. കടേത്ത പശു നെയ്യ് ഉപയോഗിക്കായ് ക്കൂല ഡാൽഡ, ആർ കെ ജി ഇതൊന്നും ഉപയിക്കാൻ അയ്ക്കൂല വെളിച്ചെണ്ണ നമ്മളാട്ടിയ വെളിച്ചെണ്ണ നമ്മള ആട്ടിയെ വെളി ച്ചെണ്ണീലാണ് നമ്മള് പാചകം ചെയ്യ, അല്ലാതെ ഓയിലും വെളിച്ചെണ്ണ പൊർത്ത്ന്ന് വെൾച്ചെണ്ണ ഒന്നും വാങ്ങൂല
വാങ്ങിക്കേല, നല്ല കാര്യല്ലേ എന്തോരം കെമിക്കലാ ചെല്ലുന്നത്‌, ഇതിക്കൂടെക്കെ
അതാണ് പക്ഷെ അത്രീ നമുക്ക് പണികളുണ്ട്, വീട്ടിലുള്ള പെണ്ണിങ്ങക്കും പണിണ്ടാവും. പിന്നെ കു ഇങ്ങളെ നാട്ടിൽക്ക് എന്താ പറയാ കൂവ കൃഷി നമ്മൾ ചെയ്യാറിണ്ട്, കൂവ കൂവപ്പൊടി റൂട്ടിന്റെ
ആ, ആ, ആ ആ അത് കൂവാന്ന് തന്നെ പറ നമ്മടെവടെ കൂവ കൃഷ്യൊന്നുല്ല നമ്മുടെ നാട്ടില് അവിടന്നൊക്കേരിക്കും ചെലപ്പോ കൂവ പൊടിച്ച് ബിസ്കറ്റ് ആയിട്ട് വരുന്നേ
ആ, ഞങ്ങ ഞങ്ങള് കൊല്ലത്തില് ഒരു ഒരു ഒരു വർഷത്തില് രണ്ട് പ്രാവശ്യം നമ്മള് കൂവപ്പൊടി ഏ മ്, അത് കൊർച്ച് പണിണ്ടല്ലോ കൂവ കൃഷി ചെയ്യാൻ മാത്രല്ല അയ്നെ ക്കാ പണിയണത് അ മിൽ ഇപ്പ മില്ലി കൊണ്ടോയി അരക്കല, പണ്ടൊക്കെ നമ്മള് കല്ല്മ്മെ അരക്കലാരുന്നു. അരി പ്പ ഇന്റെ പോൽത്തെ സാധൻത്തമ്മേ, ഇപ്പൊ അരച്ചു കൊടുന്നിട്ട് അത് നമ്മള് ഏഴ് പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം ഒക്കെ പീയല് ഭയ്ങ്കര സംഭവണത്. പിന്നെ പൊടിയൊക്കെ ഇട്ത്ത് ആ അങ്ങനെ പിന്നെ അത് വെള്ള ഊറ്റി, വെള്ള ഊറ്റി, വെള്ള ഊറ്റി ഇന്നിട്ടാണാ വള്ളം തെളിഞ്ഞ് തെളിഞ്ഞ്‌ വരാൻ ഇതിന്റെ കട്ടൊ ഒക്കൊഴവാക്കീട്ടാണ് പിന്നെ അത് ഒണക്കി എന്നിട്ട് പിന്നെ പൊടിയാക്കല, പിന്നെ മഞ്ഞൾ കൃഷിയെയ്യ്ന്നുണ്ട് നമ്മള്
ആ, ആ, ആ, മഞ്ഞളൊക്കെ അത്യാവശ്യം നട്ട് വെച്ചേക്കും അ സമയമല്ലേലും ഞാൻ മഞ്ഞളൊക്കെ നട്ടു വെച്ചേക്കും എവിടെലും ഒക്കെ. കാരണം എന്തേലും ആവശ്യം വന്ന അത്യാവശ്യം ഓടി ചെന്ന് പറിക്കണൊല്ലോ എനിക്ക് കൃഷി ഇഷ്ടള്ള ആളാ, പക്ഷെ എനിക്ക് സമയല്ലാത്തോണ്ട് മഞ്ഞളും, ഇഞ്ചി ഒക്കെ എന്റെ പറമ്പിക്കൂള്ളി എവിടേലും ഒക്കെ കാണാം, ഓടി നമുക്ക് വേണല്ലോ ഇച്ചി ഇറച്ചിക്കറി വെക്കണെ ഇഞ്ചി വേണം, മഞ്ഞൾ മഞ്ഞളും വേണല്ലോ
പക്ഷേ എനിക്ക് ആ ഒരു കാര്യം ഇൻട്രസ്റ്റേ ഇല്ല, ഇവിടെ ഉപ്പ ഒക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും പണിക്കാരൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിലും നമ്മള് എനിക്ക് കുക്കിംഗ് ആ ഇഷ്ടം, എനിക്ക് കൃഷീനോട് ഇഷ്ടം ഇല്യാ
ഇഷ്ടല്ല ആ, ആ എനക്ക് ഇഷ്ട്ടാണ്, പക്ഷെ ചെയ്യാൻ ഇഷ്ടാ സമയം ഇല്ലാത്തന്റെ ഒരു കുറവുണ്ട്, ഞായറാഴ്ച ഒരു ദിവസം എന്ത് ചെയ്യാനാ.
അതെ ഉപ്പാക്ക് പിന്നെ ഇങ്ങനത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കൃഷിന്റെ ക്ലാസ്സുകൾ കേൾക്കാനും ഭയങ്കര നമ്മള് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കൂല, ഇവിടെ നാടൻ മരുന്ന് മാത്രം
അ ഇറങ്ങുന്നണ്ടാണ് ഉപ്പയുടെ ആരോഗ്യം ഇത്രയും മെച്ചപ്പെട്ട് നിൽക്കുന്നത് അവരെ പിടിച്ചകത്തിരു നോക്ക് അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് അസുഖങ്ങൾ പിടിക്കും
സുഖം വരും ആ
അവ അവരവരു വഴിക്ക് പോക്കോട്ടെ അവരെ അവരു വഴിക്ക് വിട്ടേക്ക്
അതെ അതാണ് നമ്മള അടുത്തും അവ പറയുന്നത് നമ്മളൊക്കെ വീട്ടിനുള്ളില് ഇങ്ങനെ ഇരിക്കുമ്പളെ എപ്പോഴും പറയും വെയിലും കൊള്ളണം
പക്ഷെ ശരിക്കും നമ്മള് എറങ്ങിയാൽ നമ്മുടെ നമുക്കും അസുഖങ്ങളൊന്നും പിടിക്കത്തില്ല എന്നുള്ളതാ സത്യം പറമ്പിക്കൂടെ ഇറങ്ങി നടന്ന് എന്തെലുമൊക്കെ ചെയ്ത് വ നമുക്ക് അസുഖങ്ങളൊന്നും പിടിക്കില്ല ഉം കണ്ട വാഴ വാഴ ചുണ്ടും ഒക്കെ കറിയും വെച്ച് കഴിച്ച് നടന്ന് നോക്കി ഒരു അസുഖവും ഇല്ല നമ്മളീ വേണ്ടാത്ത ഫുഡ് എല്ലാം മേടിച്ച് തിന്ന് കൊഴുപ്പും പത്തി ഏഹ് വണ്ണം വെ
ക്കെങ്ങനെ ഇവിടെൊക്കെ എങ്ങനെയാന്നന്യോ രാവിലെ്പ്പ ഉണ്ടാക്കി കഴിഞ്ഞാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി ക പിന്നെ എന്താണ് ഇപ്പോ എന്താ ഇണ്ടാക്കുക എന്താ ഉപ്പേരി ഉണ്ടാക്കിട്ട് ച്ചട്ട് പ പറമ്പ്ക്ക് കെറങ്ങാണ് അതായത് ഒന്ന് വായക്കത്തട്ട വായത്തട്ടേന്റെ ഉപ്പേരി ഉണ്ടാക്ക വ ത്തട്ട പൊിച്ചൊണ്ടരുോ അല്ലെങ്കി പപ്പായ പൊട്ടിച്ചൊണ്ടുവരും അല്ലെങ്കി പേമ്പുന്തണ്ട് അല്ലെങ്കിൽ ചേന എന്തെങ്കിലും ഉണ്ടെങ്കില് ചേന പിന്നെ പെട്ടന്ന് അതിന്റെ നീര് വലിയാതെടുക്കാൻ പറ്റില്ലല്ലോ എന്തെങ്കിലും തൊടൂന്ന് മുരിങ്ങയില അല്ലെങ്കി ചീര ഇല ചക്കക്കുരു ടണ്ട് ചീരന്റെല ഉപ്പേരി ഉണ്ടാക്കും അങ്ങനെ എന്തെങ്കിലും പൊറുത്ത്ക്ക്റങ്ങ മറ്റേ നമ്മള് സാധാരണ കടേക്ക് വിളിച്ചിട്ട് സാധനം കൊണ്ടിരിക്കുകയല്ലേ ചെയ്യാ ഇവിടെ അത് കൊറവാണ് ഉണ്ണിത്തണ്ട് ഉണ്ടാക്കും ഇപ്പൊ ഇന്നലെ ഞാൻ ഉണ്ണിത്തണ്ടുണ്ടാക്കി
വാഴടല്ലേ
വാഴൻ്റെ ഉള്ളിലുള്ള വായപ്പൊളിക്കും വായപ്പൊളിക്കുമ്പോ അയിൻ്റെ ഉള്ളിലുള്ളേ ആഹ് വായ്പിണ്ടി വായ
വഴപ്പിണ്ടി ആ ഞാന് എടക്ക് വർഷത്തി ഒരു ദിവസെങ്കിലും ഉണ്ടാക്കി കൊടുക്കും ഞാൻ വാഴപ്പിണ്ടി സമയമില്ല
വർഷത്തി ഒരു ഇവിടെ ഞാൻ എന്തായലും അറിയോ അരിഞ്ഞിട്ട് തലേന്ന് ഇപ്പ നാളെക്കെള്ള ആണെങ്കിപ്പം കൊറച്ച് കൂടെ ഉണ്ട് ഞാൻ ബോസിലാക്കി വച്ചു വെച്ചിട്ട് അരിഞ്ഞിട്ട് ഫ്രഡ്ജ് കയറ്റും വൈകുന്നേരം രാത്രിയൊക്കെ അരി വച്ചാല് നമുക്ക് പിറ്റേൊന്നും ഇപ്പ മക്കക്കൊക്കെ സ്കൂളിൽ പോകാന എല്ലും കൂടെ അല്ല എന്റെ കൈ കൊണ്ടാവണല്ലോ രാവിലെ ആ അപ്പ ഞാെ എന്ത് ചെയ്യും അരിഞ്ഞിട്ട്ത് ഇതാക്കിയിട്ട് ബോക്സിലാക്കി വെച്ചാൽ ആവശ്യത്തിന് ആവശ്യത്തിന് എടുക്കാ ചെറുപയർ കൂട്ടിയിട്ടുണ്ടാക്കും മുതിര കൂട്ടിയിട്ടുണ്ടാക്കും പയറ് കൂട്ടിയിട്ടുണ്ടാക്കും അങ്ങനൊക്കെ മാറി മാറി ഉണ്ടാക്കി നോക്കും പിന്നെ വൈകുന്നേരയാലും നമ്മളത് ഉണ്ടാക്കില്ല രായും വയറും
ശരിക്കും പറയാ അതെ ഉണ്ടാക്കുന്നതള്ള ഗുണംന്ന് വെച്ച് കഴിഞ്ഞഞ് പിള്ളേരുടെയൊക്കെ വയറ്റിൽ എന്തെലും വേണ്ടാത്ത വേസ്റ്റായ ഫുഡ് അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ മറികിടക്കാൻ നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണമാണ് പണ്ടത്തെ രീതി- ആയിട്ടുള്ള ആരോഗ്യ ശരിക്കും പറഞ്ഞ നമ്മുക്ക്- ഇതായിട്ടുള്ള ഫുഡ് തന്നെയാണത് അതാണ് നമ്മള് കഴിക്കേണ്ടത് ശരിക്കും എവിടെ സമയം ഒരു ദിവസം എല്ലാം മീനും മേടിച്ച് ചിക്കനും മേടിച്ച് രണ്ടു ദിവസം ഒപ്പിക്കാൻ നോക്കുമ്പോ ഓട്ടത്തിനിടയ്ക്ക്- എവിടെ നോക്കാനാണ് അതാ ഞാൻ പറയും ഒരു വർഷത്തി ഒരു ദിവസങ്ങളും ഇത് ഉണ്ടാക്കും കാരണം അത് ഉണ്ടാക്കുന്ന എല്ലാരും- കഴിക്കുകയും ചെയ്യണം നിർബന്ധവാ
ആഹ് അത് ഇവിടെ ഇന്റെ ഭർത്താവ് പറയും കുട്ടികളെ കൊണ്ടൊക്കെ കഴിപ്പിക്കണ മ കഴപ്പിച്ചില്ലെങ്കില് അവരെ മുന്നി ആകുമ്പോ അവര് വേഗം കഴിക്കും അപ്പൊക്ക്‌ ചീത്ത പറയും അല്ലെങ്കില് കഴിച്ചില്ലങ്കിൽ അങ്ങനെ മാക്സിമം നമ്മളെകൊണ്ട് പറ്റുന്ന പോലെ നമ്മള് ശ ശരീരങ്ങൾ നോക്കുന്നുണ്ട് നമ്മെടെ വീട്ടുകാരും നോക്കുന്നുണ്ട് പിന്നെ ഞങ്ങള് ഇവിടെ പിന്നെ വർ വർഷത്തിൽ ഒരിക്ക ഈത്തപ്പഴലേഹ്യ ഉണ്ടാക്കും വീട്ടില് ഞാൻ തന്നെ ഉണ്ടാക്കാറ് ഈത്തപ്പായലേഹ്യ ഉണ്ടാക്കും ഉള്ളിലേഹ്യ- ഉള്ളിലേഹ്യ ഉണ്ടാക്കും പൂക്കല കിട്ടിയാല് പൂക്കല ലേഹ്യ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് വീട്ടില് ഞങ്ങൾതന്നെ ഉണ്ടാക്കല്
ആഹ്ഹാ ഞാൻ പൂക്കല കിട്ടുന്ന മൊത്തം ഞാൻ തന്നെ പുഴുങ്ങിത്തിന്നും നടുവേദനക്ക് നല്ലതാ
ആഹ് പിന്നെ ഉരുവലേഹ്യ ഉണ്ടാക്കും അങ്ങനത്തെ ലേഹങ്ങളൊക്കെ ഇവിടെ ഇണ്ടാക്കും ഞാന്
ആഹ് അങ്ങനെക്കെ ഉണ്ടാക്കുമോ ഓ ഓ ഓ ഓ ഭയങ്കര പാടലല്ലേ ലേഹ്യ പണിയല്ലേ
ആഹ് ഉണ്ട് പണി ആഹ് പണിയാണന്ന് പറയാനില്ല അത് അങ്ങനെ കുറു കുറുക്കി കുറുക്കി മേലേക്കേ പൊട്ടിത്തെറിച്ച് എന്നാലുംഒരു അഞ്ഞൂറും ഒരു കിലോന്ക്ക്- ഇവിടെ നമ്മക്കള് വീട്ടാവശ്യത്തിനുള്ളത് ഞാൻ തന്നെ ഉണ്ടാക്കാറ് ഇവര് സഹായിക്കും തേങ്ങാ പാലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്ന അല്ലാതെ ബാക്കി ഇളക്കലും ഇതാക്കലും- ഒക്കെ ഞാൻ തന്നെയാണ് അങ്ങനത്തെ ലേഹങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കും ആഹ അതിന് വേണ്ടിയിട്ടാണ് ഉപ്പ ഉരുളി വരെ മേടിച്ചു തന്നിട്ടുണ്ട് അങ്ങനൊക്കെ ശരീരം നോക്കണ്ട് ഞാൻ അത് എന്റെ ഭർത്താവിനോട് പറയും- നിങ്ങളെ നോക്കി നോക്കി നമ്മള് ശരീരം എന്താ എനക്കും നല്ലത്തന്നെല്ലേ നമ്മളെ സോപ്പിടും അനക്കും നല്ലതന്നെല്ലേ നല്ലതാണ് തിന്നോ തിന്നോ നമ്മള് തടി വെക്കണെ ഇവര് തടി തടി വെയ്ക്കണില്ല ഇങ്ങനെ വീട്ടിനുള്ളിൽയിരുന്നിട്ടേ
ആഹ് തടി ഇത് ഉണ്ടാക്കാ തിന്നുക ഉള്ള പണി മാത്രണോ നമുക്ക് വരുന്നേ പക്ഷെ നമ്മള് ശരീരം ഒത്തിരി നട നിന്നുള്ള പണി ചെയ്യുമ്പോ നമുക്ക് മേലിച്ചില പക്ഷ നമ്മള് ഇങ്ങനെ ഇരുന്നള്ള പണിചെയ്യുമ്പോ നമുക്ക്‌ റിസ്ക് ആവും ബുധിമു
ആഹ അതെ അതെ ഇപ്പം അങ്ങനെയല്ല ഞാൻ ഇരുന്നിട്ടൊന്നും ചേ ഇരുന്നിട്ടില്ല നടന്നിട്ടാണ് ഓക്കെ ഓക്കെ ശരിയടാ